ഹലോ
കേൾക്കണില്ലേ ആഹ ആഹ നല്ല വിശേഷം എന്താണ് നിങ്ങളെ വിശേഷം എന്താ ആഹ് ച ചായ കുടിക്കേ കഴിഞ്ഞ്
ഉം മക്കളൊക്കെ സ്കൂള് മദ്രസലൊക്കെ പോയോ
ആഹ് കുട്ടികളൊക്കെ പോയി
അത് ശരി ആഹ് എന്തെ കടി. ഇല്ല ഇന്ന് ലീവാ കഴ്ച്ചന്. കല്യാണുണ്ട് ഇനി മൂത്തമ്മടെ കല്യാണുണ്ട് അപ്പൊ അപ്പൊ അങ്ങനെ ലീവാ. കഴിച്ച് ഒരാള് പോണതയുള്ളൂ അപ്പൊ ഒന്ന് ലീവ് ആക്കാനു വച്ച്.
പറ്റൂള്ളല്ലേ
അല്ല മൂന്നാളുണ്ട് പോണത് ഒരാളെള്ളൂ മറ്റേ രണ്ടാളും ചെറുതാണ്. ചെറിയാക്കെ രണ്ടു മാസം ആയിട്ടുള്ളൂ, രണ്ടാമത്തെക്ക് ഓള് അങ്കണവാടി പോണ ആളാണ്.
അത് ശരി ആഹ് രണ്ടു മാസമുള്ള പ്രായമുള്ള കുട്ടിണ്ടോ. ചെറിയ പ്രായല്ലോ
ആഹ് ആഹ് ഉം നിനക്ക് എത്ര ആളുണ്ട്.
എനിക്ക് മൂന്നാളുണ്ട് എന്റെ മുത്തവന് കടല് പോണുണ്ട് രണ്ടാമ മത്തെനെ ഡിഗ്രി സെക്കൻ് ഇയർ ആണ്. അവൻ ഇവിടെ നിന്ന് പഠിക്കാണ് ഇവിടെ ബാഫി കോളേജിലാണ് പഠിക്ക ക്കണ പിന്നെ എന്റെ മൂന്നാമത്തവന് എന്താണ് ഇവിടെ. ബിരുദം കിട്ടിയിട്ടില്ല എന്നാലും അവൻ പഠിക്കാണ് മൂന്നാമത്തെ ചെറിയൊന് പത്താം ക്ലാസ്സ് ആണ് ഇപ്പൊ. സ്കൂൾ പത്താം ക്ലാസ്സാണ്.
ഏഹ് ഏഹ് ഹസ്ബൻഡ് നാട്ടില്ലേ.
ഇല്ല നാട്ടില് ഇക്ക നാട്ടില്ല ഉം മൂത്തവൻ ഇപ്പം പണിക്ക് പോണണ്ട്. നമ്മടെ എന്താ ഓൺലൈനിൽ ബിസിനസ്സ് നോക്കണണ്ട്.
ആഹ് അത് ശരി ഉം.
ഉം എന്താ ചായക്കെന്താ കടി.
ചായക്ക് പത്തിരി
ഇക്ക വരാനായിട്ടുണ്ട് ഇക്ക ഓഗസ്റ്റില് വരും.
ആഹ് ശരി നിങ്ങള് പോയിനോ അങ്ങട്ട് പോയിനോ.
ഉം ഞങ്ങള് വെക്കേഷന്ന് പോയിണ്ടായിരുന്നു. എന്റെ മോന് ചെറിയ കുട്ടിയാവുമ്പോ ചെറിയോന് അഞ്ചു വയസ്സ്. സ്സുക്കുമ്പോ പോയതാണ്, പിന്നെ പോയിട്ടൊന്നുല്ല പിന്നെ അവരിങ്ങനെ ഒരോ സ്ഥാപനത്തിൽന്ന് പഠി ക്കല്ലേ അത് കൊണ്ട് പിന്നെ പോവാനും പറ്റില്ല ഉം. ഒരു മാസം നിന്നിട്ടള്ളോ ആഹ് ആഹ് ആഹ്. അത് എന്റെ മോനിക്ക് പ പത്ത് കഴിഞ്ഞ ഉടനെയാണ് പോയിട്ടുള്ളത് അപ്പൊ അലോട്ട്മെന്റ് വരുന്ന സമയാണ്.
ആഹ ആഹ
അപ്പൊ അത് കാരണം കൂ നിന്നില്ല. ഒരു മാസം കൂടി നിന്നില്ല. അങ്ങനെ ഗൾഫ് ഒ കണ്ടു വന്ന് അത്രന്നെ
ഗൾഫ് കണ്ടോ ആ കണ്ട്, ആ അത്രേ ഉള്ളൂല്ലേ അ ഉം
നിങ്ങള് പോയോ അങ്ങട്ട് ഗൾഫിക്ക്
ഇല്ല എന്റെ ഹസ്ബന്റ് ഗൾഫിലല്ല, ഗുജറാത്തിലാണ്
ഗുജറാത്തിൽ
ആഹ് ഗുജറാത്തിൽ. ആഹ പോയിന് ഒരു പ്രാവശ്യം പോയിണ്. കഴിഞ്ഞ വെക്കേഷൻ ൽ
ആഹ ആഹ
പോയി മൂന്ന് മാസം നിന്ന് പോന്നു ഉം പി ചെറിയ കുട് ഒറ്റക്കായിലെ ഇഞ്ഞു പോണം. ആ ആ ആഹ നിട്ട് അവിടെ റൂം എടുത്താണ്ട് അങ്ങനെനിന്നക്കെനി, ആഹ മൂന്ന് മാസം നിന്ന് ആ ആ മൂന്ന് മാസം നിന്ന്
ഒക്കെ മദർസ പഠിക്കുണോരാണോ
ആ ഒരാള് ഒരാള് ഒരാള് അഞ്ചില്, സ്കൂള് മദ്രാസയിലൊക്കെ അഞ്ചില്
ആഹ പിന്നെ ചെറുതാണല്ലേ
ആ പിന്നൊക്കെ ചെറുത് രണ്ട് രണ്ട് ആളുള്ള ചെറുതാ ആ പണിയൊക്കെ കഴിഞ്ഞോ ആ അമ്മണ്ട് ഇപ്പല്ല
ഇങ്ങനെ ചായ കുടി ഒക്കെ കഴിഞ്ഞിട്ട് മീങ്കാരൻ വരാൻ കാത്ത്ക്കാണ് മീങ്കാര ന്നും കിട്ടിട്ടില്ല മീൻ എന്തലും കിട്ടാൻ വേണ്ടിട്ട്, ഇന്നലിം കി ട്ടില്ല. ഇന്നലെ ഞായറാ്ച ആയിരുന്നു ആ മൂത്തോൻ ചോറൊണ്ടോവലാനേ ഞാൻ കൊടുത്തയക്കല ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല പർഞ് ചോറ് കൊടുത്തേക്കല. അ മീന് എന്തേലും കിട്ടിയാലല്ലേ മീന്റെ കറിയൊന്നും ല്ല പൊരിച്ചതേ കൊണ്ടൊവോള്ളൂ. ആഹ അപ്പൊ അതെന്തേലും ആക്കി കൊടുത്താലല്ലേ ണ്ട് കൊണ്ടാവള്ളോ, അപ്പൊ അതിന് പറ്റിയില്ല. മീനും കിട്ടിയില്ല ഉം പിന്നെ നിങ്ങളെ പണികളൊക്ക കഴിഞ്ഞോ ഇല്ല ഞങ്ങക്ക് സ്വന്തം വീടായിട്ടില്ല ഞങ്ങള് ഫ്ളാറ്റിലാണ് പ്പോ
ഏ അത് ശരി ഏ, വീട്ടിലാരൊക്കെണ്ട്
എന്റെ എന്റെ വീട്ടിൽ വലിയ കു കുടുംബാണ്. ഇവിടെ ഇവിടെ അതെ ഒ ഒമ്പത് മ മക്കളുണ്ട് പക്ഷെ മൂന്നാള് രണ്ടാള് മരിച്ചിട്ടുണ്ട് ഉം ആ ഇ ഇല്ല. ഇമ്മ പ്പ ഞാൻ പറഞ്ഞിലെ ഇമ്മ പ്പടുത്ത മരിച്ച്, രണ്ട് വർഷം കഴിഞ്ഞിട്ടള്ളൂ.
ആഹ
വീട്ടിൽ എല്ലാരും ഉണ്ട്. ഉപ്പ ഇല്ല ഉപ്പ മരിച്ച്. ഉപ്പ മരിച്ചിട്ട് പതിമൂന്ന് കൊല്ല വർഷായി
ഏ ഇങ്ങൾ ഫ്ലാറ്റ് ൽ ആയിട്ട് കുറായോ
ആ രണ്ട വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷണ്
ആ ശരി ആ ഏ അപ്പൊ റേറ്റ് ഒക്കെ എങ്ങനെയ
ഉ റേറ്റ് ആറായിരത്തി അഞ്ഞൂറ്ണ്ട് വാടക പിന്നെ കറണ്ട് ബില്ല് വേറെണ്ട്, പിന്നെ വെള്ളത്തിന്റെ ബില്ല് വേറെണ്ട്. ആ കണ്ടു എന്തായാലും ഒരു എണ്ണായിരം കൂട്ട
ആഹ കൂട്ടലെ, വീട് നോക്ക്ണ്ടോ
വീട് നോക്കണം ഇൻഷാഅള്ള, ആയിട്ടില്ല സമയ ആവുമ്പോ ഒക്ക ശെ ശരിയാവും ഒക്കെ അള്ളാഹു
ആ ആ അതെന്നെ അതെന്നെ പടച്ചോൻ വിചാരിച്ചാൽ ഒരു പണിയുമില്ല ഉം പടച്ചോന് സമയമാവുമ്പോ വൗ
ഉം മോനാണോ സംസാരിക്കണത്
ആ അങ്ങളന്റെ മോനൊണ്ട് ഓനെ വിളിക്കാണ് കളിക്കാനേ
അതെ രണ്ട് മാസമെത്തിയ കുട്ടീനെ
അല്ലാ വല്യോനെ
ആ ശരിയാ ഉം ഉം രണ്ട് രണ്ടു മാസത്തെ കുട്ടി പറഞ്ഞാല് ആ ഇത് മഴന്ന് ട്ക്കാനൊന്നായിട്ടില്ല്യല്ലോ ലേ തൊണ്ണൂറഞ്ഞിട്ട്
പിന്നെ മോന് സ്കൂള് ഉള്ളോണ്ട് പിന്നെ വേഗം പോയതേനി ഓൻ പിന്നെ അവിടെ നിക്കൂല വീട്ടില് ആൾക്കാരൊക്കെയുണ്ട് പക്ഷെ ഓന് ഞാനില്ലാതെ പോകുവേം വേണം ഹസ്ബൻഡ് ഡെലിവറിക്ക് മാണ്ടി വന്നീനി അപ്പം എല്ലാ ആഹ ഹസ്ബൻറിന്റെ വീടിന്റെ അടുത്താണ് ഇവിടുന്ന് ഇവിടുന്ന് പോവാൻ കഴിയൂല ആ ഞാ ഞാ ആ ആ ഞാൻ എന്റെ വീട്ടില് വീട്ടീന്ന് പോയിക്കണ് ഞാൻ പോയിന് അയമ്പത്തിമൂന്ന് ദിവസായപ്പ ഞാൻ പോയിനി പിന്നെ ഇന്നലെ പോയി ഇന്ന്ട്ട് പിന്നെ വന്നിട്ടില്യേനു പിന്നെ ഇന്നലെ വര്ന്നത്
ആ ശരി ഉം ഉം
ത്തിന് വണ്ടിയുണ്ട്
ഉം ഉം പിന്നെന്താ അനിയത്തി താത്താരൊക്കെ ഇണ്ടോ അങ്ങളാരൊക്കെ
ആ ഒരാങ്ങളയുണ്ട് ഒരു താത്തയുണ്ട്
ഉം ഉം പിന്നെ എന്താണ് ഫുഡൊക്കെ എന്താണ് ഇഷ്ടമുള്ളത് നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ
ആ കൊഴപ്പില്ല ഇവിടെ ഇതൊക്കെ ആയത്കൊണ്ടു പറ്റൂല അപ്പൊ പിന്നെ നമ്മക്ക്‌ വല്ല്യേ എന്താ എല്ലാരും തിന്നുമ്പോളല്ലേ ഒരു രസമുള്ളൂ ആ ബിരിയാണി ഉണ്ടാക്കും മന്തി ഉണ്ടാക്കില്ല
മാന്തിണ്ടാക്കാ എളുപ്പല്ലേ ആഹ് മന്തി ഇണ്ടാക്കണെയ്ങ്കാ എളു ബിരിയാണി ഇണ്ടാക്കണെ എളുപ്പാണ് മന്തി അത് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ആ ഞാന് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചുണ്ടാക്കി പറയൂ ഹൗ യൂട്യൂബുള്ള കാരണം എന്തോരു ഭാഗ്യാണ് ആഹ് യൂ കാരണം ആണ് ഇപ്പോ എല്ലാ സാധനങ്ങളും ഇനി ഇണ്ടാക്കല് തൊടങ്ങണത് ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കിനല്ല ഇപ്പൊ ഇവിടെ തറവാട്ടിലാകുമ്പോ എല്ലാരും ഓരോന്ന് പരിപാടിയൊക്കെ എടുക്കൊണ്ടുമ്പോ അവിടെന്നെ അവിടുള്ളോര് എന്താ ഉണ്ടാക്കുക പൊറത്തൂന്ന് മേടിക്കൂല്ല അത് അങ്ങനെ ഉണ്ടാക്കുമ്പോ ഞനൊക്കെ ഹെൽപ് ചെയ്തു കൊടുക്കുകന്നല്ലാണ്ട് ഞമ്മള് കൂട്ടത്തിൽ നിന്നിട്ടുണ്ടാ വീട്ടിലില്ല ഇപ്പൊ ഞാൻ അവിടുനിങ്ങട്ട് പോന്ന് ക്കുമ്പോ മക്കൾക്ക് മക്കൾക്ക് നമ്മള് ഇഷ്ടത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ ചെയ്തന്ന് അറിയോ യൂട്യൂബിൽ അങ്ങോട്ട് നോക്കി ഓരോ സാനങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കണത് അത് മറ്റെന്താ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കണം രൂപം എങ്ങനൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ
ആഹ് നിർത്തി നിർത്തി ഓക്കെ.
ആഹ് അപ്പൊ പിന്നെ ശരിയായി. അപ്പൊ പിന്നെ കുട്ടികളൊക്കെ പറയുന്ന നല്ല ടേസ്റ്റ് ഇണ്ടാട്ടോ ആഹ് നന്നായിട്ടുണ്ട് കേട്ടോ പറയും. ആഹ് ഇക്ക പറയും ഉം അത് കുട്ടിയോട് പറയാണ് വ വിശന്നിട്ട് ഇരുന്നങ്ങട്ട്. കുട്ടിയോള് തിന്നുമ്പോ അതൊന്നും പറയില്ല. ഞാൻ പറഞ്ഞ് ഇങ്ങള് വരട്ടേ വന്നിട്ട് വേണം നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പം പെരുന്നാളായിട്ടിപ്പം വന്നാല്. രണ്ട് മാസം മൂന്ന് ഉം പോരുമ്പോൾ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നു മാസമൊക്കെ നിക്കാം.
ആഹ് ലീവ് പറയുമ്പോ ദാ പറയുമ്പോ അത് കഴിയും ആഹ്. വന്ന് ഇതാരുമ്പഴത്തേക്ക് പോവാനാവും. ആഹ് അങ്ങനെ നീട്ടാറുണ്ടോ ലീവ് നീട്ടലുണ്ടോ?
ലീവ് ആഹ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നീട്ടി ഇണ്ടായിരുന്നു.
ആഹ്
പിന്നെ സുഖല്യാണ്ട വന്നെണ്ടാനെ കണ്ണിന്. ന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അതിന് ഓപ്പറേഷത്തിന് വന്നെണ്ടായിരുന്നു. അപ്പൊ ഒരു മാസം ഉം അത്. പ്രഷർ കൂടിയിട്ട് ഞരമ്പിലേക്ക് ബാധിച്ചേട്ടാ കണ്ണിന്റെ ഞരമ്പ് പൊട്ടിയിട്ട്. അത് കണ്ണി ഒരു കണ്ണിന് കാഴ്ച നഷ് ടപ്പെട്ടിട്ട് ഇങ്ങട് തിരുനെൽവേലി തമിഴ്നാട് തിരുനെൽവേലിയിൽ പോയിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. അവിടെ ആ അവിടെ അങ്ങനത്തെ ഡോക്ടർമാരുള്ളൂ. കാരണം ഞരമ്പിന്റെ ഡോ ക്ടറിന് ഒരു വിധം ഒള്ളോടത്തൊന്നും ഇല്ല. കുറേ ആ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഇട്ട് കിട്ടിയതാണ്. അങ്ങനത്തൊരു ഡോക്ടറെ. ആ അവിടെ പോയിട്ട് ചെയ്തു ശരിയായിട്ടാ. കൊഴപ്പൊന്നൂല്ല അൽ ഹം ദു ലില്ലാ. രണ്ടുവർഷായി അത് ചെയ്തിട്ട് കൊഴപ്പൊന്നൂല്ല. ഉം പക്ഷെ ഇപ് ഇപ്പൊ ഇനി വന്നിട്ട് ഒന്നും കൂടി പോയിട്ട് ടെസ്റ്റ് ചെയ്യണന്ന്പറഞ്ഞ് അതന്നെ വലിയൊരു ടൂറാണ്. ഞങ്ങൾ ട്രെയിനിനാ പോവാ. തമിഴ്നാട് തിരുനെൽവേലിക്ക്. ഇവിടുന്ന് രാത്രി ഒമ്പതര ക്ക് പോയി കഴിഞ്ഞാ പിറ്റേ ദിവസം രാവിലെ എട്ടരക്കാ എത്തണത്.
ഉം
ഉം ഒമ്പതരക്കുള്ളൂ. ആ ട്രെ ആ ആ ഒമ്പതരക്കുള്ളൂ ട്രെയിന്. നമ്മക്കത് കിടന്നുറങ്ങിയിട്ടും പിന്നെ കിടന്നുറങ്ങി എണീക്കുമ്പത്തേന് നേരം വെളു ത്തിണ്ടാവും. കെടന്ന് ഉം സമയം നോക്കിക്കോട്ടാ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാ സം സാരിച്ചു കൊണ്ടേയിരിക്കും.
ആ ആയിക്കോട്ടെ ആയിട്ടില്ല.
ദിവസം ഓരോമണി ക്കൂറ് കഴിഞ്ഞാ പറയും ഇഞ്ഞീം പറയും ഇതെന്താ നേരം വെളുക്കാത്ത് ഇതെന്താ എത്താത്ത് ഇതെന്താ എത്താതെ അപ്പെ എന്നോട് പറയും. ഇനി ഇത്ര മണിക്കൂറിണ്ടി കെടന്നൊറങ്ങിക്കോ ഇ ഇനി ഇത്രമണിക്കൂറിണ്ട് പറയും. അപ്പൊ ഒരാളൊരു തട്ടിൽ മേല് രണ്ടാമത്തെ തട്ടുമ്മേല് ഒരാള് അങ്ങനൊക്കെ ആയിട്ടല്ലേ കെടക്ക.
വന്ന ഗൾഫ്ന്ന് വന്നാ ടൂറ് പോവണ്ടോ?
ഗൾഫിന്ന് വന്ന ടൂർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടക്ക് പോയി. റ്റേ എന്താണ് ലുലുമാള് ഇല്ലേ എന്താണ് എറണാകുളം അങ്ങട്ട് പോയി ഉം അങ്ങട് പോയി കുട്ടി അന്ന് കു ട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോവാന്. മറ്റത് പറഞ്ഞ അവര് അവര് ലീവ് ഒന്നും കൊടുക്കൂല്ലേ പറഞ്ഞ കേക്കൊന്നൂല്ല അന്ന് ഒരു പെരുന്നാളിൻ്റെ സമയായിരുന്നു. വലിയ പെരുന്നാളുടെ സമയം ആയിരുന്നു. അപ്പൊ അവരക്ക് രണ്ടാൾ ഒരാ ഒരാഴ്ച്ചൊക്കെ ലീവ് ഉണ്ടായിരുന്ന് ആ സമയത്താണ് ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. ഉം ഉം നമ്മളാ ആ സമയത്ത് പോവാൻ പാടില്ല ഇന്റെ ഞങ്ങൾക്ക് ഒരു മരണൊക്കെ കഴിഞ യിരുന്ന് ഇന്റെ മു ഇ ജെ ഇക്കാടെ ജേഷ് ട്ടന് മരിച്ചിണ്ടായിരുന്നു മരിച്ചിട്ട് അധിക അധികാ യിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മള് ആ വിട്ടാരൊന്ന് അറിയാണ്ടനു നങ്ങൾ പോയത് ആരെയും അറിയിക്കാണ്ടേ പോയത് ഉം പക്ഷെ കു കുട്ടീൾ ക്ക് പിന്നെ ആ സമയത്തല്ല ലീവ് ഉള്ളോ ഇനിപ്പോ പുറത്ത ആരെങ്കിലും അറിഞ്ഞാലത് അത് ബുദ്ധിമുട്ടല്ലേ ന്നുള്ളതില് ആരോടും പറഞ്ഞില്ല ഉം കുടുംബക്കാരോട് ആരോടും പറഞ്ഞില്ല. പോയത് ഉം അങ്ങനെ പോയി. ഇക്കാടെ ജ്യേഷ്ഠന് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത് നല്ലൊരു കാറ്ററിങ്ങിൻന്റെ ആളായിരുന്നു. ബിരിയാണി പണിക്കാരനായിരുന്നു ആ നല്ല വയസ് സായിട്ടൊന്നുല്ല അമ്പത് വയസ്.
ഏ അത് ശരി അത്തറായിട്ടള്ളൂലേ.
അത്രആയിറ്റള്ളൂ അയിന്റെ ഒരു മോളും ഉണ്ട് മോനും ഉണ്ട് ആ മോനാണ് ഇപ്പോ ബിരിയാണി പ്പണി കൊണ്ടടക്ക്ണ് ചെറുപ്പാണ് മക്കളൊക്കെ ഒരു മോളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളു. മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയായിട്ടുള്ളു മോന്റെ ആണെങ്കി കല്യാണം കഴിഞ്ഞിട്ടില്ല. മോന് ഇന്റെ ഇന്റെ മൂത്ത മോൻന്റെ താഴെഉള്ളു ഒരു വയസിന് താഴെ അപ്പൊ എങ്ങനെ പ്രാര
ആ തന്നെ.
ആ അങ്ങനെക്കായിട്ട് പിന്നെ. പെങ്ങൾണ്ടായിരുന്നു ഇക്കാടെ ഒരു പെങ്ങൾണ്ടായിരുന്നു അതിന് ലിവറിന് വെള്ളം നെറഞ്ഞ് അത് അത് അത് മരിച്ച് വയറ